സഞ്ചാര വിനോദങ്ങളൊക്കെ എങ്ങനൊണ്ട്
വിനോദങ്ങള് പണ്ടൊക്കെ ഇല്ലെ കുന്നിക്കുരു ശേഖരണം
ആഹ് കുന്നിക്കുരു മഞ്ചാടി കുരു
പിന്നെ പുളിങ്കുരു പിന്നെ പല കായകൾ ഇണ്ടാവൂല്ലേ അതിന്റെ കുരു കുരുക്കളൊക്കെ ഞാൻ ഒരു വെല്യ ഒരു ടിന്നിനകത്ത് പല പലതായിട്ട് ആഹ് അത് ഭയങ്കര ഇഷ്ട്ടവാരുന്നു ആഹ് എന്നിട്ട് അതൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കും
ആഹ് ഉം ഉം
പിന്നെ ഇച്ചരിങ്ങനെ ഇതായപ്പോ പല അപ്പ ഈ തൂവല് കൊണ്ട്ള്ള കളർ തൊപ്പികൾ വരാൻ തൊടങ്ങി
ഉം തൊപ്പി പിന്നെ നമ്മടെ ഈ വേറെ ഒരു ഇതുണ്ടോ നമ്മടെ തീപ്പെട്ടീടെ തീപ്പെട്ടിയുടെ പടം
ആഹ് പണ്ടൊക്കെ ഇണ്ടായിരുന്നു മൂന്നല്ലേ ഞാൻ ഞാൻ
സ്റ്റാമ്പ് സ്റ്റാമ്പുകള് പഴയ പഴയ സ്റ്റാമ്പുകള് തീപ്പെട്ടിയുടെ പടം
ഞാൻ ആഹ് ശേഖരിച്ചിരുന്ന എന്തായിരുന്നെന്ന് പൈസകൾ ആഹ് പണ്ടത്തെ പൈസകള്
ഇഷ്ടം പോലെ ഉണ്ടോ പഴയ പൈസകൾ സൂക്ഷിച്ചിട്ടുണ്ടോ
ഇപ്പഴാ ഇപ്പം ഇല്ല അതൊക്ക മമ്മി കൊടുത്തു ഇതിലിങ്ങനെ കൊടുക്കുന്ന സ്ഥലങ്ങള് ഉണ്ടായിരുന്നല്ലോ
ആഹ് ആഹ് മേടിക്കുന്നവരുണ്ട്
പിന്നെ എൻ്റേല് ഡോളറ്
ഡോളറൊക്കെ ഉണ്ടോ
ആഹ് ദിർഹംസ് ദിർഹംസ് പിന്നെ മാനിലാക്ഷി അതെക്കെണ്ട്
ആഹ് ആഹ് ആഹ്
ഞാൻ അന്നേയത്
ആഹ് ആഹ് എന്താ ശബ്ദം അത്ര ക്ലിയർ ആവത്തിണ്ടല്ലോ
ഇപ്പൊ കിള്ളറ ക്ലിയർ ആണാ
ആഹ് ഇപ്പ ക്ലിയറാ
ആഹ് പിന്ന പിന്നത്തെ പണിയെന്ന് വെച്ചാ തൂവലുകള് ഇല്ലേ പല പക്ഷികളുടേക്ക തൂവലുകള് അതൊക്കെ ഞാൻ ആഹ് ഇങ്ങനെ തത്തമ്മേടാ കുയിലിന്റാ ഒക്കെ ശേഖരിച്ചു വെക്കാ അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു വെക്കും ഒരു ബുക്കിനാത്ത് അതായിരുന്നു പിന്നെ ഇലകളൊക്കെ എടുത്തിട്ട് ഒണക്കിയിട്ട് അത് വെ ക്കും പിന്നെ ആലില എടുത്തിട്ട് രണ്ടു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് അതിനെ നെറ്റ് പരുവത്തിലാക്കിയിട്ട് അതിനകത്ത് പെയിന്റ് അടിക്കാ
ഉം ഉം ആഹ് ഹാ ഹാ
എന്നിട്ട് അതൊക്കെ എടുത്ത് ഞാനൊരു ഫോ ഒരു ഇങ്ങനെ ഒരു ഫോട്ടോ പോലെ ആ ക്കി എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ ഫ്രെ ഏഹ് ഇവിടെ മ നെലയിലൊക്കെ തൂക്കി വെക്കും ഉം അതൊക്കെ ഭയങ്കര ഇഷ്ടാ ആഹ് അതെ പിന്നെ എനിക്കിഷ്ടം ഈ ഏഹ് ഈ പ വേസ്റ്റ് ബോ കുപ്പികളില്ലേ ചില്ലു
ഉം ചില്ല് കുപ്പികളേക്ക മറ്റേ ബിയർ കുപ്പികള് ഉം ആഹ്
എടുത്തിട്ട് അതിനാ ത്ത് ആദ്യോരു ആഹ് അങ്ങനെ വെറുതെ പെ ഏഹ് വെള്ള പെയിന്റ് അടിച്ചിട്ട് ആഹ് അതിന് പിന്നെ അതിന്റേതായ രീതിയിലുള്ള പെയിന്റൊക്കെ അടിച്ച്
മ്ഹ് കളറ് കളറാക്കും കളറാക്കി മാറ്റും
കളറാക്കിയിട്ട് ആൾക്കാരൊക്കെ നിക്കണ പോലെ മഞ്ചിയൊക്കെ ഇരിക്കണ പോലെയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുവാരുന്നു അതൊക്ക
ഞങ്ങടെ അവിടങ്ങളിൽ ഇതൊക്കെ വിക്കണ സ്ഥലങ്ങളുണ്ടേ അതൊക്ക പോവും
അതെ അതെ അതെ അതെ അതൊക്കെ ഈ വിനോദ വിനോദം അതെ വിനോദങ്ങളിൽ ഏർപ്പെട് വിനോദസഞ്ചാര മേഖലകളില് ആയിട്ടുള്ള ത്ര വിനോദ യാത്ര വരുന്ന ആളുകൾക്ക് അതിനൊക്കെ താല്പര്യം ഉണ്ടാവുള്ളൂ അതൊക്കെ കൊച്ചി കൊച്ചിയിലും മട്ടാഞ്ചേരിയിലൊക്കെ അത് നല്ല സാധ്യതയുള്ള സാധനമാ
ഈ പിന്നെ ചെമ്മീൻന്റെ പോലെ തന്നെ വലുത് ചെമ്മീൻ ക വലുത് ചെമ്മീൻ കൊഞ്ചന്ന് പറയല ആ കൊന്ജ് ന്റെ ഉള്ളിലുള്ള ആ മാംസ ഇല്ലേ അതെടുത്ത മാറ്റിട്ട് തൊണ്ട് കളയും ഞാൻാതൊണ്ട് കൊണ്ട വന്നിട്ട് അയിന്റെ തലയൊക്കെ കൂടെ ഒന്നിട്ട ജോല യോജിച്ചുയോജിച്ചിട്ട് പ്പിച്ചിട്ട് അതിന പ പെയിൻ്റെയ്യും ഗോൾഡും ഗോൾഡ് കളർല്ല പെയിൻ്റും
അവ മണൊന്നുംവരില്ല അതിനങാ ഒനങ്ങോ
ഉണങ്ങി കഴിയുമ്പോമണം ഒന്നും പറ്റില്ല
ആ ഹാ ഹാ
എന്നിട്ട് നല്ല സോപ്പ് സോപ്പിന്റെ ഇതൊക്കെ ഇട്ട് കഴുകി വെച്ചിക്കുന്നല്ലോ
ഉം ചട്ടാത് ഒട്ടിക്കും രണ്ട് മൂന്നായിട്ട് ചട്ട എല്ലാം ചേർത്ത് ഒട്ടിക്കുവോ
ആഹ ചേർത്ത്ഒ ട്ടിച്ചിട്ട് നമ്മള് അതിന്റെ ഉള്ളില് മറ്റേ സ്പോഞ്ച്ല്ലേ തെർമോക്കോളിന്റെഅത് ന റക്കും എന്നിട്ട്അതൊടിക്കും അതിങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് പശയോട കൂടിയ നറക്കണം നിറച്ചിട്ട് അത്ങ്ങനെ ഈ കളറൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അതിന കാണാനായിട്ട് അതേമാല രണ്ട ഇലപക്ഷെ ഞണ്ടില്ല തോട്
ആഹ്
പിന്നെ മൊട്ടത്തൊണ്ടില്ലെ മൊട്ടത്തൊണ്ട് ആ തൊക്കെ കുടിച്ചിട്ട് അതിനുള്ളില്ള്ള അറിയൂല പുർത്ത് ആൾക്കാര്ടെ രൂപങ്ങ പടങ്ങളൊക്കെ വരച്ചിട്ട് അതങ്ങനെ കോഴിക്കുഞ്ഞിനൊക്കെ ഉണ്ടാക്കി വെക്കുവാ
ആഹ ശരി ശരി ശരി
ആ അങ്ങനള്ള വിനോദങ്ങളായ്രുന്നു മെയിനയ്ട്ട
അങ്ങനെ ചെയ്യാം
ഈ ർക്കിലില്ലേ ഈർക്കിലിന്ന് കേട്ടിട്ടില്ലീർക്കിലി നമ്മടെ ഓലട സഇത് അത്
ആഹ്
കുഞ്കുഞ്ഞായ്ട്ട് ഒടിചെട്ക്കും അന്ന്ട്ടതും കൊണ്ട് വീടൊക്കെ ഉണ്ടാക്കുണ്ടാവും
ആഹ് വീട് ണ്ടാക്ക തീപ്പെട്ടി തീപ്പെട്ടിക്കോലോണ്ട് വീട്ണ്ടാക്കുന്ന പോലെ
ആഹ് അത് നമ്മളിങ്ങനെ ഒരു വല്യോരു പ്ലേപ്പർ കട്ടിയുള്ള പേപ്പർ ണ്ടാവൂലേ അയ്നത്ത് വെച്ചിട്ട് ഇഷ്ടയോർക്ക് പടമൊക്കെ വരച്ട്ട് അയ്നത്തൊട്ടിച്ച്
ആ ഒട്ടിക്കും ആ വീടൊക്കെ ണ്ടാക്കന്നല്ലത
അങ്ങനത്ത പണിയൊക്കെയ്ര്ന്നു കൂടുതല് പിന്ന
ഉം
നമ്മടെ തെങ്ങില് തെങ്ങങ്ന്ന് തെങ്ങിന്റവടെ കൊലിഞ്ഞില് ന്നർഞൊര് സാനണ്ട് എന്ന തെ ങ്ങനെ ശിഗിരേം ശിഖരമ്മാരിരിക്കണാ
ആ തിരിക്ക്ന്ന കൊതമ്പ്
കൊതുമ്പ് ആ സാനോ ട്ക്കും കൊ തുമ്പല്ല കൊ തുമമ്പിങ്ങനെ വഞ്ചി പോലിരിക്കണെ
ജ്ജ് പോരെരിക്കണ്ടോ
ആ ഇത് കൊലിഞ്ഞിലന്ന്പറിം ഞ്ഞ
ആഹ് കൊറിഞ്ല് കൊല ന്ന് പറിം കൊല തെങ്ങിന്റെ കൊല
ആഹ് ആ കൊലയിലെ തേങ്ങ വിട്ട് പോയിട്ട് ണ്ടാവുന്ന ആ പൂ മാതിര് ത്തെ സാനം ല്ലേ അതാ പൂവോട് കൂടിയായ്ട്ട് എട്ത്തിട്ട് അതിങ്ങനെ കൊല പോല എട്ക്കും ന്നിട്ടയ്നത്ത് പെയിന്റടിച്ചിട്ട് ആ പൂ പോലെ ഇരിക്കണീനന്നെ ഞങ്ങ ള് പൂവാക്കി ട്ക്കും
ആ പൂവായ്ട്ട് കളറാക്കി മാറ്റും
കളറടിച്ചിട്ട് അതിങ്ങനെ ന്ത കാണുമ്പോ നല്ല ഭംഗിയായ്രിക്കും
ആഹ് അതെ അതെ ഒരു പൂ പോലെ വിടർന്നാൺ ല്ലോ ഇരിക്ന്നേ
അതെ അത് നല്ല ഭംഗിക്ക് അയ്ന്റന്നെ ചെറിയ കുഞ്ഞി കായയ്ട്ട് കിട്ട്ണത് മുട്ടായ്ട്ടന്നെ വെക്കും
ഉം ഹും ഹും ഹും
എട്ത്തിട്ട് അതിങ്ങനെ വെക് പിന്ന ഈ പുല്ലുകളൊക്കെ കണ്ടിട്ടില്ലേ ങ്ങനെ ചെല പുല്ലകളൊക്കെങ്ങന നല്ല ഭംഗിയായിരിക്ണ കുത്തനെ ങ്ങനെ നിക്ക്ന്ന പുല്ല് അന്ന് അയ്നത്തൊരു പൂവുണ്ടാവും പുല്ലിന്റതന്നെ നീളവുള്ള പൂവ് കണ്ടി ട്ടില്ലാ തിങ്ങണെ പ ഇങ്ങനെ എടുത്തിട്ട് നമ്മുക്ക് പറപ്പിച്ച് കളയണ സാനം
ആഹ് ആ പൂപ്പന്താടി പോലെ
ആഹ് ആ സാധനം എട്ത്തിട്ടയ്ന്റെുള്ളില് പൂവ് ആവും. അതിനാത്ത് തുണിടെ പൂ കൊണ്ട് പൂവ്ണ്ടാക്കും തുണി കൊണ്ട് അട്ടതിന്റാ പരി പല പല തരത്തിലൊട്ടിച്ചച്ചിട്ട് ആ ഒരു പൂ പൂ വെക്കണ ഒരു ഗ്ലാസ്സ്ണ്ട്. ആ ഗ്ലാസ്സിനകത്തേക്ക് ഈ സാനങ്ങളൊക്കെട്ടിട്ട് വെക്കുമ്പോ നല്ല ഭംഗിയായ്രിക്കും ഒരു ബൊക്കെ ഇരിക്കണ പോലെതോന്നും
ആ നല്ല
കിളിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറ്ണ്ട്
ഹാ ശരി
വീട്ടിരിക്കുമ്പത്തെ പണിയണ്ടാതൊക്കെ ക്ലാസ്സോന്നു ല്ലാത്ത സമയത്ത്
ആഹ്
ചെയ്യുന്ന പരിപാടികളാണതൊക്കെ
ആഹ് നല്ല കാര്യങ്ങളല്ലേ. അതാണല്ലോപ്പൊ നമ്മുടെ വിനോദങ്ങൾന്ന് പറയുന്നത്
ആഹ് പിന്നെ കോഴീനെ വരക്കും അന്നിട്ട് കോഴി തൂവലൊട്ടിച്ചു വക്കും കോഴിയുടെ പോലെ കോഴിയായിരിക്കും പിന്നെ മഞ്ഞക്കളർലക്കെ ണ്ടിട്ട് ചുണ്ടൊക്കെ വെച്ച് വരാ പിന്നെ അയ്ന് മോളില് പൂവൊക്കെയില്ലേ ചോംപ്പ്
ആ ആ പൊഴയിൽ തൊപ്പി പോവും
ആഹ് അങ്ങനെ കട്ടെയ്തെടുത്തിട്ട് അതൊട്ടിച്ചു വെക്കും
ആഹ്
അത് നമ്മളങ്ങനെ പഠിപ്പിച്ചു തര്നെല്ലാരും. തനിയെ ഇഷ്ടപ്പെട്ടിട്ട്
ആഹ് ചെയ്യുന്നതാ. ആഹ് അതാണ് ശരിയാ ശരിയാ അതാണ് നല്ല ഇതാ ചെലർക്ക് അയ്ന്റെരു വാസനയുണ്ട്. കൊർച്ചൂടെ പഠിച്ചു കഴിഞ്ഞാ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും
ഉം അങ്ങൻത്തെ പിന്നെ കോഴി കുുഞ്ഞിനെ മൊട്ട തൊ മൊട്ട എടുത്തിട്ട് പഞ്യെട്ടിച് എന്നിട്ട് അയ്നകത്ത് കളർടുത്തിട്ട് കോഴി കുഞ്ഞുങ്ങളെണ്ടാക്കും കാലും
ഹ ആഹ്
അല്ലെങ്കില് മുട്ടത്തൊണ്ട് തന്നെ തിരിച്ചു വെക്കും. അന്നിട്ടത് നിക്കാൻ പറ്റുന്ന പരിവത്തില് അങ്ങനെ
ആഹ്
കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാ എന്നൊക്കള്ളതാണ് നമ്മ നിങ്ങളെങ്ങനെയാ
ഞങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കാര്യവായിട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് എപ്പഴും ഈ കളികളായിരുന്നു ഞങ്ങക്കീ കുട്ടിയും കോ കുട്ടിയും കോലും കളിക്കണം
കുട്ടിയും കോലും കളിക്കാൻ ഞ വിള
ഏഹ്
ആഹ് മമ്മീടെ മമ്മീടെ സമയത്തുള്ള കളിയാ അത്. മമ്മി പഠി പ്പിച്ച് തരുവായിരുന്നു. മമ്മി കളിക്കും ഞങ്ങളും
കുട്ടിയും കോലും കളിക്ക്യാ ഗോ ഭട്ട് ഗോലി കളിക്ക്യാ ഗോലി
ആഹ് ഞ കളിക്കാൻ പോവായിരുന്നു ഗോലി
ഉം ഗോലി കളിക്ക്യാ ഗിയറ് പന്ത് കളിക്ക്യാ.
സേവിന്ന് പർഞ്ഞൊരു കളിണ്ടല്ലോ സേവീന രണ്ട് രണ്ട് ആഹ് കച്ചിടും കച്ചിട്ട് രണ്ട് കച്ചില്ലേ കച്ചി കച്ചിയില്ലേ അത് രണ്ടെണ്ണം ഇങ്ങനെ എറിയും എറിയുമ്പം രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ചാണ് നിക്ക്ണെങ്കി അയ്നെ സേവിന്നാ പറയണം അങ്നെ കൈ രണ്ട് വിരൽ വെച്ച് ഇങ്ങനെ നോക്കും ന്നട്ട് സേവി ആണെന്ന് പറയും അന്ന്ട്ട് പറയും ഇ ഏതാണ് അടിക്ക്ണേന്ന് വെച്ചാ അവര് പറയണത് അടിക്കണം നമ്മള്.
ആഹ് ഹാ അത് തന്നെ
പിന്നെ കുഴിരാശി ന്ന് പർഞ്ഞിട്ടൊരു സാധനമുണ്ട് മൂന്ന് കുഴി കുഴിച്ചിട്ട്
ആഹ് ഗോലി കളിക്കുന്നത് അത് ഗോലീല്
അന്ന്ട്ടാ ഏ ആണ്. തോക്കണ ആക്ക ആൾ ആ ആളാ ഈ ഗോലി കൊണ്ട് തന്നെ ഇങ്ങന അടിക്കും അപ്പ കൈ ആഹ് എനിക്ക് അടി കൊണ്ടട്ടില്ല. പിന്നെ പമ്പരം കുത്താൻ പോവുമായിരുന്നേ ആമ്പള്ളേർടെ
കറക്ക്
ആഹ് ഞങ്ങൾട ഞങ്ങൾടെ അവിടെ ആറ് ആഹ് അങ്ങനെ പെണ്ണുങ്ങളില്ലല്ലാ ല്ല കളിക്കാനേ പെണ്ണുങ്ങളല്ലായിരുന്ന് എല്ലാം ആമ്പിള്ളേരായിരുന്ന്. ഞാൻ മാത്രാണ് പെണ്ണായി ഏരിയേൽ അപ്പ ക പമ്പരം കുത്തൽന്നാണ് ഞങ്ങള് പറയ്ണ ഇങ്ങന
ആഹ് പമ്പരം കുത്തല് അതെ കറക്കി ഇങ്ങനെ കാണിച്ചുരുട്ടിട്ട് എറിഞ്ഞ് കുത്ത്ന്ന്
ആഹ് ആഹ് കുത്തിയെറി അപ്പൊ ഇങ്ങനെ കറങ്ങൊല്ലോ അതയ്നകത്തിരുന്ന് കറങ്ങും. കറങ്ങി കറങ്ങി കറങ്ങി അത് പുറത്ത് വരും. അകത്തിരുന്നാല് അയിനകത്തന്നെ ഇട്ടവര് അതിനെ പൊളിച്ചെടുക്കും.
ഉം ഹും.
അങ്ങനത്തെ പരിപാടിയൊക്കെയാര്ന്ന്. അതൊക്കെ ഭയങ്കര ഇഷ്ടവാ
ഉം
ഏഹ് അവിടെ എല്ലാം ആമ്പിള്ളേരല്ലേ അപ്പൊ അവർടെ കൂടെണ് കളിക്ക. ഇടിയൊക്കെ അവരോടെ അതൊക്ക ചെറിയ ചെറിയ പരിപാടികള്
അതെ പിന്നെ പിന്നെ എന്നാക്കാ? പിന്നെ ഓരോ കളികള് വലുതാകും വലുതായി വലുതായി വരുമ്പം കളികളായി. ക്രിക്കറ്റ് കളിയായി ഫുട്ബോള് കളി അതെ ടയറുറുട്ട് ടയറുരുട്ട് സൈക്കിൾ ടയറ് അതെ. ട്ടക് ടക ടക ടകട പിന്നെ ചെറിയ ഇങ്ങനെ ഓസ് വണ്ടി ഉണ്ട് ഇരുമ്പിന്റെ ഇരുമ്പിന്റെ കമ്പി കൊണ്ട് വളച്ച് വണ്ടി പോലെ ഉണ്ടാക്കുന്ന്
ഉജാലയുടെ കുപ്പിയില്ലേ ഉജാലയുടെ കുപ്പി അത് ഡാഡിയെനിക്ക് ഇണ്ടാക്കി തന്നതാണ് ഒരീസം രണ്ട് മൂടിയുടെ ചക്രവായിട്ട് രണ്ട് മൂടി എടുത്തിട്ട് ഒരു കമ്പിനക ത്തൂജാല കുപ്പി ഇങ്ങനെ കേറ്റി വച്ചിട്ട് അപ്പർത്തും ഇപ്പർത്തും ചക്രം എന്നിട്ട് എന്നോട് പർഞ്ഞു ഓടിച്ചോക്കിന്നർഞ് അപ്പം ഞാൻ നോക്കിയേപ്പ പ്പോടിച്ച് ഇപ്പോട്ണ് ണ്ട്ട്ടാ അങ്ങനെ. പിന്നെ പണ്ട് അമ്മുമ്മ ഇണ്ടാക്കി തരുവായിരുന്നു ഓലേങ്ങൊണ്ടും പിന്നെ ക് ഈ വെള്ളക്കെയങ്ങോണ്ടും ഒരു സാനം. ടിക്ക് ടിക്ക് ടിക്ക് ന്നും പർഞ് കറങ്ങണ ഒരു സാനം ഈർക്കിലി വെച്ചിട്ട്.
ആഹ് ആഹ്
ആഹ് അക്കെപ്പഴ ഇപ്പഴത്തെ പിള്ളേരിക്കാ അതോന്നും അറിയൻ പാള്ള അ
അതെ അറില്ല അറില്ല
ആഹ് ഞാനിവിടെ ഇവിടെ ആ സാധനം കിട്ടുമ്പഴേ കുഞ്ഞ് വെള്ളക്ക കിട്ടുമ്പോ ഇവിടെ പിള്ളേക്ക് ണ്ടാക്കി കൊടുക്കും അഛേ എല്ലാമ്മടെ പിള്ളേരിക്കൊക്കെ ണ്ടാക്കി കൊടുക്കും
ഓ അഹ് ശരി
ആഹ് നല്ല രസല്ലേ ഇങ്ങനെ ട്ടിക് ടിക് ടക് ന്ന് പറഞ് കറങ്ങത് ഉം പിന്നെ ഈ പിന്നത്തെ പരി ഇവിടെന്ന് വെച്ചാല് സംസാരിക്കാൻ വേണ്ടി രണ്ട് ക്ലാസ് എടുക്കും പ്ലാസ്റ്റിക്കിന്റെ എന്നിട്ട് അതിന്റെ തൊ ളയിട്ടിട്ട് അപ്പുറത്ത് കളവിളി അപ്പുറത്തുന്ന് ബലത്തി പിടിച്ചിട്ട് ഒരാൾ നല്ല ശരിക്കന് ഒരു ഫോൺ വിളിക്കണ പോലെയാ
ആഹ് അതെ അതെ അതെ അതെ
ആഹ് അങ്ങനത്തെ കളികള്